ഹലോ കേക്ക്ണില്ലേ? ഓ കേക്ക്ണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം മക്കളൊക്കെ സ്കൂള് പോയോ?
ആഹ് മക്കളൊക്കെ പോയി ഇന്ന് ഇപ്പോ നല്ല മഴെടാ. നല്ല മഴെറ്ന്നാ നല്ല മഴേണ് അവ്ടെ എന്താ പാട്? ആഹ് അതെന്നെ അതെന്നെ. അല്ല മഴേന്നെ അപ്പ ഇങ്ങനെ കെടക്കാണ് ഇപ്പൊ മക്കളൊക്കെ പോയപ്പോ തന്നെ എല്ലാ പണികളും കഴിച്ചു.
ആഹ് മക്കള് പോയപ്പോ എല്ലാ പണി ങ്കളും അപ്പൊതിന്നെന്നെ എല്ലാ പണികളും കഴിച്ചു ഞാൻ.
അതെ അതാ നല്ലതേയ്. അല്ലെങ്കിൽ നമ്മക്ക് പിന്നെ ഓര് പോയാൽ പിന്നെ ഓരോ പണി കയിക്കാനേ ടൈം ഒള്ളു അപ്പൊത്തിന് അവര് വരാനാവും.
അതാണ്.
അതാണ് അപ്പൊ പിന്നെപ്പോ പണി കഴിച്ച് ഇവിടെ കെടക്കാണ്. ആഹ് പണി കഴിഞ്ഞു. ഓരോ വർക്കിലാണേ ഓരോന്നിങ്ങ ഇതേ മൊലേ കോളെയ്യലും. ആഹ് അത് തന്നെ അത് തന്നെ. ഞാൻ ടീച്ചിങ്ങ് ചെയ്യണ്ട് അപ്പൊ വൈയ്ന്നേരം കുട്ട്യള് ഓൽക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്രേഷനെക്കെ ഇണ്ടേ. ക്ലാസ് എടുക്കേണ്ടേ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം അങ്ങനെക്കെ ഓരോന്ന്
അങ്ങനെക്കത്ത വർക്കുകളൊക്കെ ഇണ്ട്ല്ലേ
ഫുഡെക്കെ ഇണ്ടാക്കിയില്ലേ മക്കക്ക് ലഞ്ച് ഒക്കെ വേണോ
ആഹ് മക്കക്ക് ലഞ്ച് വേണം. രണ്ടാൾക്ക് ലഞ്ച് കൊണ്ടു രണ്ടാള് ലഞ്ച് കൊണ്ടുപോയി
അയ് ശരി. ഓക്കെ എന്താ സ്പെഷ്യല് അവർക്കൊക്കെ കൊടുത്ത് അയക്കാറ് ഉരുള കെഴങ്ങ് പൊരി അങ്ങനത്തെക്കെണ് മക്കക്ക് ഇഷ്ടം. സോയാബീൻ പൊരി, ആഹ് അല്ലെങ്കിൽ കോഴിമുട്ട ആഹ് ഉരുളക്കെയങ്ങ് മക്കക്ക് അതെ അതെ ശെരിയാണ് അവർക്ക് എന്താ അങ്ങനെ നമ്മളൊക്കെ സ്കൂളില് പോണത് കാബേജോ നല്ല ബീറ്റ്റുട്ട് ഉപ്പേരിയോ നല്ല തേങ്ങ അരച്ച ചമ്മന്തിയോ അതൊക്കെ ഒരു ടേസ്റ്റ് തന്നെ. ഈ സ്കൂക്ക് പോണ അന്ന് നല്ലൊരു കോഴിമുട്ട പൊരിച്ചത് ഓഹ് മുട്ട പൊരിച്ചത് ആഹ് അതെ ഉള്ളിക്കൂട്ടാന് ല്ലേ.
ആഹ് ഉള്ളിക്കൂട്ടാന് എന്തോരു രസാണ്. ആ ഉച്ചക്ക് പാത്രെക്കെ തൊറന്ന് അങ്ങട്
ആഹ് അതിന്റ് സെയ്‌ടില് ഇങ്ങനെ ഇത് ചമ്മന്തിയോ അല്ലെ ഒരു അ അച്ചാറേക്കേ ഉണ്ടെങ്കിൽ സെറ്റ് സാധനന് ഉച്ചക്ക്ങ്ങനെ ചോറ് ഉണ്ണാൻ പാത്രം തുറക്കുമ്പോളേ-
അത് എല്ലാരുംടെ കൂട്ടത്തില് ഇങ്ങെനെ കൂടി അങ്ങോട്ട്‌ ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴക്കുമ്പോ അത്- ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്യുല്ലോ
ഓ പറയാനുണ്ടോ അതായത് പറഞ്ഞാല് എല്ലാരുടടുത്തുംണ്ടാവും പല പല കൂട്ടാനികൾ അതൊക്കെ കൂടെ എന്നിട്ട് ആകുമ്പം മിക്സ്ട് ആയിട്ട് ടേസ്‌റ്റ് അങ്ങട് വരും വരും ആ പ്രത്യേക രസ ആഹ് ഇപ്പത്തെട്ട എനിക്ക് തോന്നുന്നു ഇവിടെ- അങ്ങനെ തന്നെ ഇല്ലേ ഹസ്ബൻഡ ഗൾഫിലാണേ അപ്പൊ ഞാനും മക്കള തന്നെ ഉള്ളൂ ഞങ്ങൾ ഒ ആഹ് ഒറ്റ ഫാമിലിയാണ് അപ്പൊ അങ്ങനെ ഇതേമാർക്ക് സാധനങ്ങളൊക്കൊ വാങ്ങും അങ്ങന വേണ്ടീട്ട്ങ്ങെ പുറത്തു പോകും അപ്പം ഇന്നലെ ഇപ്പ സണ്ടേ ഒക്കല്ലേ അങ്ങനെ ഒന്ന് പുറത്തത്ത് പോയി പോന്നേ പുറത്തൊക്കെ പോവാറുണ്ടോ
ആഹ് പുറത്തു പോവാറുണ്ടേ ഞാന് അയൽക്കൂട്ടഞാൻ പുറത്ത്- പോണ ദിവസം ഒരു മാസത്തിലൊരിക്കയാണ് അല്ലാതെ പുറത്തൊന്നും പോവല്ലേ കാരണം അയൽക്കൂട്ടം ഉള്ളതുകൊണ്ട് അതിന്റെ അടവും കാരി
ആഹ് ശരിയാ ശരിയാ ബാങ്കിലും കാര്യങ്ങളൊക്കെ പോവേണ്ടി വരും അല്ലേ അവിടെ അയൽക്കോട്ട്- ആഹ് അത് തന്നെ ഇല്ല ഇല്ല വന്നിട്ടില്ല ആഹ് അതങ്ങനെ തന്നെ ആട്ട അത് നമുക്ക് ആരെങ്കിലുംക്കെ നമ്മടെ കൂടെ അതായത് നമ്മള്- എന്നന്നെ പോണം ഇത് ഇങ്ങൾക്ക അറിയാലോ പ്രവാസികള ഭാര്യന്ന് പറുമ്പോ നമ്മള ആവശ്യത്തിന് നമ്മളന്നെ പോകണം ഇപ്പൊന്നെ നമ്മള് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ പഠിച്ച നമ്മള് പെണ്ങ്ങൾക്ക് അത്ര റിസ്ക് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആഹ് വണ്ടിണ്ട് നമുക്ക് എന്തൊരു ആവശ്യം ആഹ് സ്കൂട്ടിയ ആണേ സ്കൂട്ടിട്ടള്ളൂ അപ്പൊ കാറിലേക്ക് ഇങ്ങോട്ടടി കടന്നിട്ടില്ല അപ്പൊ ഇതെന്താറയ ഒരു മക്കളൊന്ന് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആശയക്കര പക്ഷെ ആ ആവശ്യത്തിന് നമ്മള് പിന്നെ ചിലപ്പോ- കുറേ ആൾക്കാര് വിളിക്കേണ്ടി വരും ഏഹ് എന്നാലേ നമ്മെ സംഗതിയൊക്കെ നടക്കൂല്ല പക്ഷെ ആ സ്ഥാനത്ത് നമ്മള് പഠിച്ച കഴിഞ്ഞാൽ നമ്മുക്ക് ആരെയും ഒന്നും- ഇതാക്കണം എങ്ങനെത് ഒരേമാർക്ക് കിട്ടൂല ആഹ് ഇല്ല ഇല്ല കിട്ടൂല്ല കിട്ടുല്ല ഇനി ഇപ്പോ വിളിച്ചാലോ ഓട്ടോ വിളി വിളിച്ചാൽ ചിലപ്പോ നമ്മള അത്യാവശ്യ ടൈമിൽ എനിക്ക് അത് കിട്ടൂല അത് വേറെ ഓട്ടം പോയതോ- അങ്ങനെ എന്തെങ്കിലുക്കെ കേൾക്കാറ് ആഹ് അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആഹ് നമ്മുക്ക് മൂഡണ്ടെങ്കില്ൽ നമ്മുക്ക് എന്ത്‌ ആവശ്യംണ്ടെങ്കിലും എണ്ണ അടിച്ചാൽ മതി ഏഹ് അതിനനുസരിച്ച് നമുക്ക്- പോയിട്ട് വരാം ആഹ് പോയി വരാം ആഹ് അത് തന്നെ അ ഹെൽപ്പ് ചെയ്യണങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്
ഇവിടെണ്ട് ഇവിടെ സ്കൂട്ടിഉണ്ട് മക്കളാണ് ഇവിടെട്ടോ ഞാൻ എനക്ക് അറിയൂല ഞാന് പിന്നെ ഹസ്ബൻന്റെ കൂടെ ഓട്ടോറിക്ഷൽ പോവാ വണ്ടി ഉള്ളതൊണ്ട് എന്താവശ്യത്തിനനും നമുക്ക് നമ്മുടെ ആവശ്യ
അതെ ആഹ് അതെ നമ്മള ആവശ്യത്തിന് നമ്മെ വീട്ടിലോരു വണ്ടി വേണം അത് ഞാൻ എപ്പോഴും പറയും ആഹ് അവിടെ ആഹ എന്തെങ്കിലും ഒരു വണ്ടി വേണം കൊറെ വേണെന്നില്ല ഏഹ ഇപ്പൊ ഒരു കാറെ എങ്കിലും കാർ അല്ലെങ്കിൽ ഒരു വണ്ടി ഒരു ഓട്ടോറിക്ഷ എങ്കിലും ഓട്ടോറിക്ഷ എന്നാലും നമ്മള ആവശ്യത്തിന് ചിലപ്പോ നമ്മ വീട്ടിലുണ്ടാതെന്നെ ആവശ്യത്തിന് കിട്ടൂല അത നമ്മ പഠിക്കണംന്ന് പറഞ്ഞതി് കാരണം അതാണ് ചിലപ്പോ നമ്മള ആവശ്യത്തിന് ചില ആ ടൈമില്-
നമ്മള വിളിച്ചൊക്കെ പോകണെങ്കിൽ നല്ല പൈസയാണ് നമ്മളെ ഓട്ടോറിക്ഷ നമ്മള്-
പറയാണ്ടോ ആ പൈസ ആവൂല ആരോ കാര്യം കൊണ്ട് നമുക്ക്- എല്ലതും കഴിച്ചുട്ടി പോരാ പക്ഷെ ഇത അങ്ങനെയല്ലല്ലോ ഇത് നമുക്ക് ചിലപ്പോ മുന്നൂറ് അഞ്ഞൂറൊക്കെ ആവും ഒരു മീറ്റർ ചാർജല്ല നോക്കുക ഇപ്പൊക്കെ ബസ്സിലായാലും ഇതിലൊക്കെ ആയാലും ആഹ് സ്കൂട്ടിയിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും എന്താറിയുമോ ഒരു നമ്മളിപ്പോൊ എക്സാമ്പിൾ അടുത്തൊ എപ്പോഴും പോണ- ഒരാളല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറൊക്കെ രൂപ അടിച്ചച്ചാല് നമുക്ക്- കുറച്ചു ദിവസൊക്കെ കിട്ടും ആ കറണ്ടിന്റെ വണ്ടിണ്ട് ഇപ്പഴ് അതാണ വരുന്നതും അറിയില്ല ആരും ഓട്ടണതും അറിയില്ല
അതാണ് അതാണ് ഞാൻ പറത് കരണ്ടിന്റെ ഓട്ടോറിച്ച് ഒക്ക ഉണ്ടല്ലോന്റെ മൂത്തശരി ഇടെ കരണ്ടിന്റെ ഓട്ടോറി ഞാൻ പറയാ നോക്കണം കാണെങ്കിലും കണ്ടെങ്കിലും മാത്രം അത അറിയണം
നമ്മൾ അത് നമ്മൾ തൊട്ട്േ ആ തൊട്ട്േ ണ്ടായാലും നമ്മൾ അറൂല്ല കാരണം വണ്ടി ഇത് തന്നെ മറ്റ ഓണ ഓണടിക്കണം എപ്പോഴും്യാതി വേണ്ടിിക്ക അങ്ങനത്തെ അങ്ങനൊ ഒരു സംഗതി ഉണ്ടായിന് കാരണം നമ്മള് വീട്ടിന്റെ മുന്നിൽ എത്തിയാലും അത് അറിയില്ല ആരെ വന്നാലും അറിയില്ല മറ്റേ നമ്മള് വണ്ടി സൗണ്ട് കേട്ടാലും ഒന്ന് പുറത്തിറങ്ങുവല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൊ ഒരു റോഡ് സൈഡിൽ നമ്മള് നടന്നന്ന് പോകുകവാണെങ്കിൽ തന്നെതി സൗണ്ട്ഡക്ക
അറയിൂല അതാണ് നമ്മള് നടന്നന്ന് പോകവാണെങ്കിൽ നമ്മള ത പിയാലും കൂടി നമ്മളറില്ല കാരണം അത്രക്കും സൗണ്ട് ഉണ്ടാവില്ല അത്
ആ അതന്നെ അതന്നെ അത് വ എന്താറിയോ ഒരു സ്പീഡിലേ പോവയുള്ളൂ ഓവർ സ്പീഡ് കൂട്ടാനന്നും പറ്റൂല അത് അതിനന്ൊരു സ്പീഡ് ഉണ്ട് അതിന്റെ ഓവർ കൂട്ടാനൊന്നും പറ്റൂല ആ സ്പീഡില് മാത്രമേ പോകുള്ളു ആ അങ്ങനെ അത് പോ അഞ്ഞ ഇപ്പോ സ്കൂട്ടി ആയാലും ഓട്ടർഷായലൊക്കെ അങ്ങനെ തന്നെ
ഞാാനിങ്ങനെ വിചാരിക്കലുണ്ട് ഇതില ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോ ഈ വണ്ടിയൊക്കെ അപകടത്തിന് നല്ല സാധ്യതണ്ട് കാരണം ഈ വളവിലൊക്കെ അറിയൂലല്ലോ സൗണ്ട് കേൾക്കൂലല്ലോ പിന്നെ ഓലെ റോങ് സൈഡ് പാവാതെ അങ്ങനെ പോയാല് കഴിച്ചതായി
ആഹ അതന്നെ അതെ പിന്നെ ഓണം അടിച്ചൊക്കെ ചെയ്യാം അങ്ങനത്തെ സാധ്യതതൊക്കെ ഉണ്ട് മളവിലൊക്കെ ആുമ്പോ ചെിലവൽ അങ്ങനെ ഓണടിക്കാദ്യം പോവാത്ത ആൾക്കാരുണ്ടാവും സൗണ്ട് കേൾക്കൂലല്ലോ ആ് അനെ ഉണ്ടും ചെില നമ്മള് സ്പീഡിലൊക്കെ ആ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് പോണ ആൾക്കാരുണ്ടാവും വളവ് എല്ല വളർച്ചത്ത ആൾക്കാര
ആഹ്തെ പിന്നെന്താറയാ എവിടെെങ്കിലുംൊക്കെ ബറ്ററി ഒക്കെ കിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയാലോ
ആഹ അതും കേേടാണ് അത് അത് ശരിയാണ് ആ ബുദ്ധിമുട്ടാണ് അത്ന്നെ
അപ്പൊ അവിടെ പിന്നെ കറണ്ട് കുത്തിക്കണെങ്കില് നമ്മള എന്താ ചെയ്യാ അതിനൊരു ഇത്ര കിലോമീറ്ററിന്റെ കണക്കൊക്കെ ഉണ്ട് തോന്നുന്നുില്ലേ
ആഹ്ങ്ങന അങ്ങനൊക്കെ ഉണ്ട് അത് കാരണം അവിടെ അമ്മോനി ഇപ്പോ വാങ്ങിട്ടുണ്ട് അവിടെ ചെറിയ അമ്മോനക്ക് വേണ്ടീട്ടേ ഓ അവന ഇപ്പോ ഏദേശം പഠിച്ച്ഓ വല്ലാ ദൂരത്തക്കൊന്നും കൊ പോാറില്ല എന്നാലും അവന്റെ ആവിശ്യത്തി അവന എടുത്ത്ു പോകും ഓവർ സ്പീഡാണ് അവന് അപ്പൊ പിന്നെ അമ്മോന അവ വാങ്ങി കൊടുത്താ ഇതാവുമ്പോ നമ്മള് ആ ഒരു വണ്ടി വിചാരിക്കും ആ എത്രേല്ല അവ പോകേണ്ടിന്നല്ലേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ചെിലന് സ്പീഡ് ആ സ്പീഡിൽ ഇങ്ങോട്ട് പോവല്ലോ അതിന്റെ ആവശ്യംുണ്ടാവല ആ അല്ലേ ഇന്റെയൊക്കെ ചെറത്തന്നെ മൂന്നാം ക്ലാ ാണ് വലിയ മോനെ
രണ്ട കുഊട്ടികളാ
അല്ല മൂന്നാള് മൂന്നാള് ചെറുത് അംഗൻവാടിയിലാണ്, അതിന്റെ തായെ നടുലുള്ളത് രണ്ടാം ക്ലാസ്സിലാണ്. ഒ പെട്ടെന്ന് ആ അല്ല മൂന്ന് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിം.
രണ്ട് വല്ലിയത് ആണ് അല്ലേ
ആ ആണ് അപ്പൊ പിന്നെ ഓന്റെ ബർത്ത്ഡേ ആണ്. ഇന്നിപ്പം അപ്പൊ ഇനിയിപ്പം. പിന്നെ അയിന്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഇണ്ട്. എന്തേങ്കിലൊ ക്കെ കൊടുക്കണന്ന് വിചാരിചീന്. ഏ നാളെ അത് ശരി ജൂണിലും മെയിലൊക്കെ ഒരുപാട് ഇണ്ടാവുവല്ലോ ആ അതെ അതെ ഞാൻ മോക്ക് കൊടുത്ത് ണ്ടായിരുന്നേ അപ്പൊ ഇവന് ഭയങ്കര ആഗ്രഹം. ക്കി തരണോ ഓളറിയാതെ ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുതെനെ അപ്പ ഇങ്ങനെ ഒരു മക്കളായിട്ട് നമ്മൾ വേർതിരിച്ചാൻ പറ്റൂലല്ലോ നമക്ക്
എന്റെ ഭർത്താവിന്റവിടന്നേ എന്റെ മക്കളെ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു കേക്കും ഡ്രസ്സ്‌, ഒക്കെ കൊണ്ടന്ന് മുന്നിക്ക് കൊണ്ടുവന്നപ്പോഴാ ഞാൻ കണ്ടത്.
ആ അത് ശരിയെന്നാ ഓ പറയാണ്ടോ പറയാണ്ടോ പറയാണ്ടോ മക്കള് നമുക്ക് തര ഏറ്റവും വലിയ സന്തോഷാണ്. കൊടുക്കണത് സന്തോഷാണ്. ഓ പറയാന്ണ്ടോ. അതൊക്കെ ഇപ്പ ഇപ്പില്ല ആയ് ഇപ്പന്ന് പറഞ്ഞാല് സന്തോഷ് അയ്യാ എന്താണ് എന്നല് അത് അങ്ങനെയൊന്നു അതൊന്നും പറയാൻ പറ്റില്ല. ചെല ഓരോരുത്തരുടെ സന്തോഷങ്ങളല്ലേ അതക്കെ. അതക്കെ ലൈഫിൽ ഒരു ഒരു കൊല്ലത്തില് ഒരുവട്ടല്ലേ ഉപ്പാക്ക്‌ വരുന്നുള്ളൂ. അത് നമ്മള്. ആ അതന്നെ. പിന്നെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നോക്കാണെങ്കി അത് ശരി അത്.
ഒന്നെങ്കിൽ ഇനിക്ക് ഇണ്ടല്ലോ അതിനോട് താല്പര്യയില്ലാട്ടോ. നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞു പോകുകയാണെന്നാ ഞാൻ
ആഹ് ആ അ സങ്കടങ്ങളാണ് ഒരു കൊല്ലം അതായത് നമ്മടെ ആയുസ്സിന്റെ ഒരു കൊല്ലം തീരുവാണത്. ആ ആ അതെ അതെ ഇപ്പൊക്കെ നമ്മള് സ്റ്റാറ്റസ് ഇടണം ഇൻസ്റ്റൽ ഇടണം. ആ അത് ആ ഒരു ആ ഒരു തോട്ട് വെച്ചിട്ട് ഇത് കുറെ ഇപ്പൊ പണ്ടൊക്കെ ഇ പണ്ടൊക്കെ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തിറ്റിനി. അല്ല, എന്നാലും സ്നേഹത്തിന് കുറവൊന്ന പക്ഷെ അന്നത്തെ പോലല്ല ഇപ്പോഴത്തെ സാഹചര്യം.
ഇപ്പത്തെ സ്നേഹം ഫോട്ടോയെടുക്കലാണ് വീഡിയോ ഫോട്ടോക്കെ എടുത്തിട്ട് വെക്കലാണ് ഇപ്പത്തെ സ്നേഹം പണ്ട് പറഞ്ഞാല് നമ്മളെ സ്നേഹം
രണ്ട് അതെ അതെ അത് ശരിയാണ് കാണിക്കലാണ് ഇപ്പൊ ഓരോ ഇപ്പോ ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മള് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇപ്പം തന്നെ അറിയ അറിയോ ഒരാൾ ചെയ്യിമ്പത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓരോരുത്തർക്ക്
ആ മക്കൾക്കനുസരിച്ച് നമ്മള് മാറും ഓരോ ഞാൻ തന്നെ എന്റെ മക്കളെന്നെ സുേനങ്കും കുപ്പായം ഫോട്ടോക്ക
ആഹ് ഹ് ഹ ആ ഇന്റെ ന്റെ പെരേല് അഞ്ച് പെൺകുട്ടികളാ. അപ്പൊ ഞങ്ങളമ്മ ഞങ്ങൾക്ക് ഒത്തൊരുമ്മയാണ് അപ്പൊ ഇമ്മ അങ്ങനെ കൊറെയൊക്കെ പറയും ഉമ്മച്ചി മാണ്ടായിനിയയാളെ എന്നൊക്ക പറയും പക്ഷെ എ ഇമ്മാക്ക് ഇങ്ങനെ കിട്ടിയാലും സക്കാലൊക്കെ സന്തോഷം ഉള്ളതാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ടാവുവല്ലോ നമ്മളെക്കെ ഫാമിലി കൊറച്ചുകൂടി നമ്മ ഉള്ളിലോട്ട് ഉള്ള ആൾക്കാരൊക്കെയാവുമ്പോ ആൾക്കാര് എന്താ വിചാരിക്ക്യ, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി ഇള്ള ആൾക്കാര് ഇണ്ടാവുവല്ലോ.
ആ അത് ശരിയ, എന്നിട്ട് ഇവരെന്ത് ചെയ്യും ഞാനിത്പ്പോ ഓടി ഓര് എല്ലാരേം ഗ്രൂപ്പിക്ക് കൂടും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെക്കും. എന്നിട്ട് ഞാനപ്പളും ഒരു കാട്ടി തരുമ്പളാണ് പറയല്.
അതെന്നെ കാ കാണ അത് ശരിയാണ്. അതൊക്കെല്ലെ രസം. ഒരാൾക്ക്‌ നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ്. കൊടുക്കാന്ന് പറഞ്ഞാല്. ഓലെ മുഖത്തൊരു സന്തോഷം വരിയല്ലേ അത്. രണം ഇപ്പ ആ ഗിഫ്റ്റ് ഇങ്ങക്ക് കിട്ടിയപ്പോ ഇങ്ങക്കൊരു സന്തോഷം വന്ന്‌. അപ്പം അത് കാണാ സന്തോഷിപ്പിക്കുക ഒരാളുല്ല നമ്മളെ ഉമ്മാനെ പ്രത്യേകിച്ചും, നമ്മൾ ഇങ്ങനെ നമ്മൾ അത്രേ ഇതായി എഫേർട്ട് എട്ത്ത് നോക്കിയ ആൾക്കാരല്ലേ. ഞമ്മളെ കുട്ടിളേം, നമ്മളേം ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്.
ആ അതാണ്. ഓൻക്ക് അത് കാണുമ്പോ സന്തോഷാണ്. പക്ഷെ പക്ഷേങ്കില് അതൊക്കെയിടുമ്പൊള് നമ്മള് ചെറിയൊരു പ്രായം തോന്നും ചെയ്യും മക്കളെ അത്രയും പ്രായില്ല തോന്നും നമുക്ക്
ഞാൻ വിളിക്കട്ടോന്നാല്
ആ ശരിന്നാ